ആഹ് എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം എന്താനിങ്ങട വർത്താനം
നല്ലന സുഖായിരിക്കുന്നു കല്യാണം കഴിഞ്ഞാണോ
ഓ കല്യാണം കഴിഞ്ഞ് അഞ്ചുവർഷമായി നിങ്ങളുടൊ
ഓ ഞങ്ങളത് ഒമ്പത് വർഷം ഒമ്പത് വർഷം ആവാനായി
ഒമ്പതാവാനായി ആഹ് ആഹ്
പിന്നെ ഏതില് ആ പിന്നെ മക്കളുണ്ടോ
ആഹ് ഒരു മോളുണ്ട്
ആഹ് എന്ത് എത്രായി ഇപ്പൊ കുട്ടിക്ക്
കുട്ടിക്ക് നാലര
നാലരെ ഉം എനിക്ക് രണ്ട് കുട്ടിയുണ്ട് ഒന്ന് വലുതിന് ഏഴു വയസ്സായി ചെറുത് പത്തുമാസം
ആഹ് ഒരു കുട്ടി
അതല്ലേ മോളാണല്ലേ
ഒരു മോള്
ആ വീട്ടിൽ ആാരൊക്കെയുണ്ട്
വീട്ടില ഇമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് ഞാന് എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടിലായാണ്
ആണോ ആ ഉം ഉം പിന്നെ ആ ഇപ്പിയക്കെ അവിടെത്തന്നെ ഉണ്ടല്ലോ അല്ലേ ഹസ്ബൻഡിന്റെ ആ ക്കെ ഗൾഫിലാണോ ആഹ് ഉം ഉം എടക്കൊക്കെ അങ്ങട്ട ആഹ്
മൂന്ന് ആൺമക്കളാള്ളത്
മൂന്ന് അതെല്ലേ ആഹ് ഇവര് ചെറുതോ അതോ രണ്ടാമത്തതോ
ഞങ്ങ ഞങ്ങള് രണ്ടാമത്തത് മൂന്നാമത്തെ ഒപ്പര തന്നെ കല്യാണം എപ്പഴാ കഴിഞ്ഞു
ആണോ ആഹ് ആഹ് ആഹ് ഉം
ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞപ്പോ ഓൾടെ
ഓൾടെ കഴിഞ്ഞിരു ആഹ് ആ്ഹ് ഉം ഉം പിന്നെ ഉം ആഹ് അപ്പൊ ഓളെ അംഗനവാടിക്കൊക്കെ പറഞ്ഞയക്കാനായിട്ടുണ്ടാവും അല്ലേ
ആഹ് ഓൾ ഇപ്പോ അഞ്ച് വയസ് ആവാനായി ഓള് അഞ്ച് വയസായില്ല ആവാറായി
ആവാനായി ആഹ് സ്കൂൾക്ക് പോവണ്ടോ
സ്കൂൾലേക്കോ
ആഹ് സ്കൂൾക്ക് എൽ കെ ജി
ഇത് എൽ കെ ജി ലാ പോവല് എൽ കെ ജിക്ക് പോവാൻ തുട
ഏഹ് എങ്ങനെ പോവാൻ മടിയൊ‌ക്കെ ഉണ്ടോ അതോ പോകുവോ ഉഷാറായിട്ട്
പോവാൻ ഫസ്റ്റിലൊക്കെ മടിണ്ടാണി ഒരാഴ്ച വരെ
അതെല്ലെ അതെല്ലെ ഏഹ് ഇപ്പം കരച്ചിലൊക്കെ മാറിയോ അത് കര കരഞ്ഞീനോ
എണീക്കുമ്പോക്കെ ഒരു മടിയാ എണീക്കാനൊക്കെ കുറച്ച് നേര കുറച്ചു നേരം കഴിയും എണീക്കണോങ്കില് അങ്ങനൊക്കോരിതാ
ഏഹ് എത്ര മണിക്കാ പോവാ വണ്ടിയൊക്കെ വരിക
വണ്ടി ഒമ്പതേ മുക്കാലിനാ വരിക
ഒമ്പതേ മുക്കാലിന് അല്ലേ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പൊന്നില്ല എന്നാലും ഒരുപാട് നേരം എണീക്ക ആഹ് ഉറങ്ങാറുണ്ടോളു
ഉം ഓള് എട്ടര വരെ ഒറങ്ങും ഓക്ക് ചില ചിലപ്പോ അവള് എട്ട് മണി ആവുമ്പോ എണീക്കും ഓള് ടൈം അനുസരിച്ച് അയിന്റെടക്ക് വി വിളിക്കാൻ പോവാല്ല എട്ടര ആവുമ്പളേ വിളിക്കൂ
അതെല്ലേ ആഹ് എട്ടര ആഹ് എന്നാലും സമയം ഇണ്ടല്ലോ ഒമ്പതേ മുക്കാലിനല്ലേ എന്നാലും ആയിക്കിട്ടൂല നമ്മളൊപ്പം ഇങ്ങനെ നിക്കണം മോളാണല്ലേ താത്തയാണു ട്ടോ ഒരു താത്തികള് ഏഹ് ഉം ചായകുടി ഒക്കെ കഴിഞ്ഞോ
ഓ ചായ കുടിയൊക്കെ കഴിഞ്ഞു
ഏഹ് എന്തേന്ന് നല്ല സ്പെഷ്യൽ ഉണ്ടായിനോ
സ്പെഷ്യല് കട്ടൻ ചായ പിന്നെ ഏഹ് പിന്നെ ചായക്കടിയാ
ആഹ് ചായക്കടി ചായക്ക് എന്തേലും കടിച്ചാല്
ചായക്ക് പിന്നെ മിച്ചർ ഇണ്ടായി
വർത്തായി ആഹ് ചിപ്സ് ലേ ആഹ് ആഹ് വറുത്ത കായ ആഹ് ആഹ് ആഹ് ആഹ് അവിടെ അങ്ങനെ പറയണ്ടാവും ല്ലേ ഞങ്ങൾ ഇവിടെ വയ എന്താ ആഹ് ഇവിടെ വായക്കപ്പൊരി അറയും ആഹ് ആഹ്
ഇങ്ങള് എവിടാ ഉള്ളേ വീട്ടിലാ ഇങ്ങളെ വീട്ടിലാ
ഏഹ് ഹസ്ബന്റിന്റെ വീട്ടിലാണിപ്പം ഇവിടെ ഉമ്മ ഉപ്പ പിന്നെ രണ്ടു നാത്തു- നാത്തൂമാര് അങ്ങനെ ഹസ്ബന്റ് ഇവിടെല്ല ആ നാത്തുമാരുണ്ട് രണ്ടു നാത്തു-
നാത്തൂൻ കല്യാണം കഴിഞ്ഞതാണോ
ഒരാടെ കല്ല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരാള് എന്ത് പഠിച്ചുകൊണ്ടിരിക്കണ്. ഡിഗ്രി ഉം അങ്ങനെ ഉം പിന്നെ നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്?
ഞാന് പ്ലസ് ടു വരെ പിന്നെ അത് കഴിഞ്ഞേരം ഒരു കൊല്ലം ഒരു കൊല്ലം പോയില്ല. ഒരു അഞ്ച് മാസം വരെ ഇവിടെ പോയി. മുക്കത്ത് എ പി എഫ് എക്സ് കോളേജിൽ- ഉം ടാലി ഞാനെ ഒരു വർഷം- തെ പൈസയൊടുത്തു പഠിക്കാനായില്ല അപ്പോത്തേക്ക് കല്യാണം വന്ന്!
ആഹ് എന്തേനു എടുത്തിരുന്ന കോഴ്സ്
വോയിസെ ആണ് സി ബി എ
സി ബി എ. ഉം അതെന്താ സി ബിഎ
സി ബി എ കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ സി ബി എ ന്നോ?
ആഹ് സി ബി എ
ഏഹ് ഞാൻ സി ബി ഐ മറ്റേ ഇതുണ്ടല്ലോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് - അങ്ങനെ വല്ലതും ആണോന്ന് കരുതി ഞാൻ ആദ്യവായിട്ടാ വൈ ത്ത ആഹ് ടാലി! ആഹ്! ആഹ്! അങ്ങനെ ആഹ് ഞാൻ കമ്പ്യൂട്ടറിനെ പറ്റി
പത്ത് കോഴ്‌സാണ് അയ്ല് പത്ത് കോഴ്‌സ് വരെയ്ണ്ട്ല്ലോ?
അതെല്ലേ ആഹ്!
അതെ
ഉംഹ് അഹ് പിന്നെ പോകൻ പറ്റീലാല്ലെ?
പിന്നെ പോകാനൊന്നും പറ്റില്ല. എല്ലോം നല്ലോണം പഠിക്കുകയും പോവാൻ കഴിഞ്ഞില്ല.
അതെല്ലേ ഏഹ് ഇനി എന്തേലും നോക്കുന്നുണ്ടോ
ഇനിയൊന്നും നോക്ക്ല്ല. ഹസ്ബൻഡ് സമ്മയ്ക്കൂല്ല.
അതെല്ലെ. ഹ് ഉം! ഉം. ആഹാ ഇൻക്ക്തന്നെ ഞാൻ പ്ലസ്ട്ടൊനെ കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനസ്ട്രേഷന്റെ കോഴ്സൊക്കെ ചെയ്തിനുട്ടോ! പിന്നെ ബാക്കി തൊടർന്ന് പോകാൻ എനിക്കും പറ്റിയില്ല. ഉം ഉം വീട്ടിലില്ല ഇല്ല
ലയാ
ഉം ഇപ്പൊമ്മക്കൊരു സങ്കടവാണ് ഇല്ലേ
ആഹ് സങ്കടാ ഇപ്പൊ പ്പൊ പോവേനി തോന്നും.
ആഹാ അതെ അതെ ഇപ്പത്തെ മക്കക്ക് ഇപ്പ കല്യാണ കഴികെണ്ട കുട്ട്യകൊക്കെ ഇപ്പൊ എന്ത് ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം അങ്ങനൊരു നിലപാ നിലപാടാണോൽക്കൊക്കെ. ആഹാ ഒറച്ചൊരു ആഹാ അതെ! അതെ! ആ കുട്ടിയ അതെ ആ കുട്ടിയക്കെന്നെ-
പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സൊക്കെ
ആഹ്! പ്ലസ് ടു ആയൊരൊക്കെ ഒരുവിധ അല്ലാരും കല്യാണം കഴിച്ചു പോയി. ഉം! അഹ്! ആഹ് അപ്പോഴും തന്നെ ഓരോ കുട്ടികളും നിക്കാഹും കല്യാണമൊക്കെ കഴിക്കുമ്പോ പ്പിച്ചും തോന്നും. കല്യാണം കഴിക്കണത് നല്ലതാണല്ലെ അപ്പൊ ഡ്രസ്സ് കിട്ടും ഫോണും- ട്ടോ ഇണ്ടാവോ ആഹ് നമ്മളൊക്കെ ചിന്തി ആഹ് പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ മനസ്സിലായത് ഹൊ അതൊന്നും അ ല്ലാനുള്ളെ
മൻസ്സിലായി ഇങ്ങനെക്കാണ് സ്ഥിതീന്ന് വേണ്ടായിനീന്ന് ഇൻക്കും അങ്ങനെതന്നാ!
ആഹ്!
ഞാൻ വിചാരിച്ചു പോയി എനിക്ക് മാത്രള്ളുന്നു
അല്ലാ ർക്കും ഇങ്ങനതെന്നെ കാരണം ആ ആ പ്രായം പറയണത് അങ്ങനെ ചിന്തിക് ക്ക ല് അതൊള്ളൂ ആഹ് അതെ. ഓലിങ്ങനെ വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങോട്ട് പോയിനു ഞങ്ങൾ ഇങ്ങോട്ട് പോയിനി ഞങ്ങൾ അത് കഴിച്ചു ഇത് കയി ച്ചു ആ അപ്പൊ കല്യാണം കഴിഞ്ഞ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാലെ ആഹ അതെ അ ആ അതെ, അതെ അതൊക്കെ കൊറ ചൊള്ളൂന്നില്ലത് പിന്നെ നികാഹ് കഴിഞ്ഞപ്പയല്ലേ മനസ്സിലായത് മം ഉം പിന്നെ ഈ ഒക്കത്തെ ച്ച് മക്കളിങ്ങനെ നടക്ക
ആ അതെ ഒരു ഇതാണ് റിസ്ക് ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി രണ്ട് മക്കളൊക്കെ ആകുമ്പോ പ്രത്യേകിച്ച്.
ആ അതെ, അതെ.
ഞാനത നോക്കാത്തെപ്പൊ
ഒരാളൂ ടിം വാണംന്ന്ണ്ട് പക്ഷെ ഇപ്പൊ അട്ത്ത് നോക്ണില്ല. കൊർച്ചഴിഞ്ഞിട്ട് ആ കൂടി ആവുമ്പോ കയ്യൂലല്ലോ മോള് എൽകെ മോളെ ൽക്കേജിയിലാണ് എ ൽക്കേജീല് തൊട്ട് ടുക്ക ഇപ്രാവിശ്യം ചേർത്തീറ്റോള്ളൂ.
അതെലെ എ ഞാൻ വ് ഇവ ഇവനുതെ ന്നെ യു കെ ജിയൊക്കെ ലാസ്റ്റ് ഡിസംബറിലൊക്കെ ആയപ്പള ഇവള് പള്ളിലായത്. ഇണ്ടായത് കൊറേ ഹ് അ ആ അപ്പൊ ഇവൻക്ക് ആ ആറു വയസ്സാവാനാ യ്നു.
ആഹ്
ഇമ്മ് ഇൻക് ഭയങ്കര പേടിയാന്നു. ഡെലിവെറി അപ്പൊ പിന്നെ ഒന്നുണ്ടാവണ്ട ആ ആ അലോചനക്ക് പേടി ആ പിന്നെരു
ഹെ ഡെലിവറി ആകുമ്പോ വേദന ഇ ണ്ടാവൂലാന്നാ പിന്നെ ഇൻക് തി യറ്ററിൽ എത്തിയപ്പള മൻ സിലായ എല്ലാരും ഇങ്ങനെ വേദന അധികം ഇണ്ടാവൂല്ലാന്ന് പറഞ്ഞിട്ടേയ്
ആ, ആഹ്, ആഹ്, ആഹ്, ആ ആഹ് ഹ ഇപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ?
അപ്പളാണ് ഇൻക്ക് മനസ്സിലായി അപ്പന്ക്ക്
ലേബർ റൂമ്ക്ക് പോയപ്പോ നാൻ മതിയാ യില്ലേ ഇൻക് രണ്ട് രണ്ടാം തിന് ഇൻക്ക് ഭയങ്കര പേടി ഞൻപെരും പണിയിട്കാലെന്നു ഇവളെ പള്ളേ ല്ണ്ടായപ്പോ ഞാൻ ഭയങ്കര പണിഎടുക്കേർന്നു എന്താലും മാണ്ടില്ല ഡെലിവറി എന്ത് സുഖവാൻ മാണ്ടിക്കാണ്ട്. എന്താ കൊയങ്ങിയാലും മാ ണ്ടില്ല ഞാൻ എട്തങ്ങനെ പോവു ഞാൻ നല്ല ന്നൻചൂള്ളിപ്പണി യാ ആകെ തേചോര്തി ഒര് വെ ട്ടേങ്ങനൊക്കെ കാട്ടാൻ പറ്റുണു അങ്ങനൊക്കെ കാട്ടും. ഏ പ്രസവം ആ ഇതാവണംന്ന് ക രുതിയാണ്ട്. സിമ്പിൾ ആവണം കെര്തിയാണ്ട് പിന്നെ വ് ഇപ്പൊ പേടി മാറിട്ടോ ഇപ്പൊ പേടി മാറി. ഇവ ഇവള്ത്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇ ണ്ടായില്ല അത് കൊണ്ട് പേടി മാറി ഉം പേടിച്ചൊന്നും മാണ്ട ഫസ്റ്റ്ത്തെന്നെ ചെൽ പ്പങ്ങനെ ഇണ്ടാവൊള്ളൂ ഇഹ് മ് പിന്നെ ഹസ്ബന്റ് എന്ന് പോയതാ?
ഹസ്ബന്റ് കൊറെയായി പോയിറ്റ്.
അതലെ ആ ഒരു വർഷൊക്കെ ഉം ഇവളെ മ് ഉപ്പിതെന്നെ ഒന്നര ഒക്കെ കൊല്ലാ യി. വെരാറായി.
ആഹ് വരാനാവാനായി കുറച്ച് കഴിഞ്ഞാ വെരിയെക്ക്യും.
അതെല്ലേ ആ അഹ് സെപ്റ്റംബറിൽ വെരും പറഞ്ക്ണ് അവര് ടിക്കറ്റോക്കെ എടുത്ത് ശ് റ്റ് ആ ശെരിയാക്കി വെച്ചക്ണ് എവിടെണ് എ റ്റെ പൊർത്ത് കുവൈത്തിലാണ്ലേ അവടെ കൊഴപ്പൊന്നുല്ലല്ലോ ഇപ്പൊ?
കുഴപ്പന്നുല്ല.
അതേല്ലേ മ്.
ഇങ്ങളത് എവടാ?
ഏ ഖത്തറിലാണ്.
കത്തറല് ആ.
മ്. പിന്നെ മോൾ അവിടെ ഒരു റൻന്റെ കാറിൽ വർക്ക് ചെയ്യാ.
ആ ആ.
ഉം അവിടെ എന്താ ഹസ്ബൻന്റ് ചെയ്യുന്നേ
അവ്ടെ ഡ്രൈവിങ്.
ഡ്രൈവിങ്ങ് ആഹ്
മ്.
അങ്ങനെയൊക്കെ ഇത് അതേപോലെക്കെതന്നെ കാർ ഇങ്ങനെ കൊടുക്കുക അങ്ങനെ ഓരോ കസ് റ്റമറിന്ന് ഉ അങ്ങനൊക്കെയാണ്. വീട് നമ്മള് അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ പറയാൻ പാടില്ല നമ്മ സ്ഥലം.
ആഹ അതിന് കൊഴപ്പല്ല സ്ഥലം പറഞ്ഞച്ച നമ്മൾ പെണ്ണുങ്ങളല്ലേ.
അതല്ലേ ഏ അങ്ങനെയല്ലേ ഈ ആപ്പില് പറ ഏ ഏ ആ രാഷ് ഏ ഇല്ലല്ല അങ്ങനെ ചില റൂൾസാള് ണ്ട് ആ നമ്മള് വിളിക്കുമ്പോ ആ അതെ. ആ ഗൾഫ് തുടങ്ങല്ലേ? അതുകൊണ്ടാണ് ചെലോൽ പറഞ്ഞരുല. ഏഹ് ഇന്നശരിട്ടോ.
ആന്നയിക്കോട്ടെ.